ഹലോ ഹലോ
ഹലോ കേക്കന്താ
ആഹ യ
ഓ എന്തൊക്കെയ എന്റെ അർത്ഥനോ
നല്ല വരത്താനാണ് ട്ടണ്
ഉം ചായ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല
സാറ കയല്ലങ്ങൾ ഇപ്പ പിടിക്കല്ല
അങ്ങനൊന്നുമല്ല ചില സമയത്ത് ചായനോട് വലിയൊരു താല് പരിയില്ല
ആഹ അഹ്
ഉം പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ആായിട്ടൊക്കെ ഉണ്ടെങ്കിലൊ ഓക്കെ കുടിക്കുന്നല്ലാ അതെ
ഇവിടെ വൈകുനേരം ചായ നിർബന്ധ
ആ ആസബത്തിൽിണ്ട് നാല മണി ആയാല് അപ്പ പിന്നെ എല്ലാരും കുടിക്കുമ്പോടെ കുടിക്കും റോഡ എല്ലാതൊക്കെ തണെന്നള്ള ഒരുര ഇതൊന്നുമല്ല
അ അത്രക്ക ക്ഷമക്കായോ
ഓ
ഒക്കെ രാവിലെന്നെ വെക്കുന്ന ആ രാത്രി വേറെ ഇണ്ടാക്കണോ
ഏയ് അങ്ങനൊന്നുംല്ല പിന്നെ എന്തൊക്കെയങ്ങ ടാസ്ക് കഴ്യാനായോ
ഉം ഉം കിട്ടിയില്ല ഈ പ്രാവിശ്യം ഇല്ല
ഏ അല്ലേ ഇപ്പൊ ഈ ആ ഈ ദില്ലി ഇ ടാസ്കില്ലേ
ഇതില് ഇല്ല എ ഇങ്ങനെ റെസീവറാവാന്
ആ ആ
പറ്റൊ ഒള്ളു മറ്റെ കയ്യ് ഓ രട്ടം കിട്ടിയോൽക്ക് പിന്നെ അതെ ഇത് കൊട്ക്കെര്ത് ആ കഴിഞ്ഞ പ്രാവ്ശെയിനി അപ്പം ഇപ്രാവശ്യം കൊട്ക്കെര്ത് പർൺണ അല്ലോ അയിൽ
ആ ഞൻ ഇത് ഫസ്റ്റ് ടൈമാ ചെയ്യ്ണെത് ഇത് ഒരാ ഒരാൾ ഇക്കെന്നെ അഞ്ച് പ്രാവ്ശ്യം വിളിക്കാന്ന് അങ്ങനെ ഒക്കെ ഇണ്ട് ലെ
നാലാ തോന്ന് നാ അഞ്ചാ ആയിണോ ഇപ്രാവ്ശ്യം അയ് ഇച്ച് അറീലാ
ആ
നാല് വട്ടം വിളി ക്കാ അങ്ങനെ മുപ്പത് കോളോ അങ്ങനെത്തെയെനി
ആ ഇപ്പ മുപ്പതൊന്നും അല്ലാ തോന്ന്ണ്ട് ചെലോര്ത് അങ്ങനെ കൊറെ കാണിക്ക്ണ്ട്
ആ ഫസ്റ്റ് ഇരുവതെയിനി പിന്നെ അങ്ങക്ക് മുപ്പത്ട്ടി
ആ അ ഇത് ആദ്യം ഒര് അൻ ഞ്ച് തന്ന് ഇപ്പ പിന്നെ ഇപ്പ അട്ത്തെത് അഞ്ച് അങ്ങനെ അങ്ങനെ വെര്ണെത്
ആ അത് ഞാൻ ഇന്ക് ഒറ്റടിക്ക് ഫുള്ള്ങ്ങനെ കാണിച്ച ക്കേ നി അത് ചെലൊരു- ക്ക് അങ്ങനെ വര്ണ്ട് ചേലോർക്ക് ഇങ്ങനെ അഞ്ചണ്ണം അഞ്ചണ്ണംആയിട്ട് വര്ണ് ണ്ട്
ആ
നമ്മളിപ്പോ കഴിയല്ലോന്ന് വിചാരിക്കുമ്പോ പിന്നേവരും
അയ്ന് ഞാം അമൗ ത്കിട്ടും ഞമ്മക്ക് വർക്ക് ചെയ്തേന് യുള്ളത് കിട്ടും
ആ
അതോ ഉറപ്പാ
ഉം എവിടെ കുട്ടികളൊക്കെ എവിടെ
കുട്ടികളൊക്കെ ദാ ഇവിടെ കളിക്ക്ണ്ട് മൂന്ന വയസ്‌ ഒരാക്ക് വല്യോന് മൂന്ന് വയസ്സ് അപ്പോ പടങ്ങനെ പിത്തനാട്ടി ങ്ങനെ കളിച്ച്ണ്ട്
ഏ
കുട്ടികൾണ്ടോ
ആ ഒരാള്ണ്ട്
ഏ സ്കൂൾക്ക് പോകാനായോ
മൂന്നയസ്സ്
അങ്കലവാടി പോവ്ണ്ടോ
ഇല്ല ആക്കില്ല
ഏ ചേർത്ത് ചേർത്ത് ണ്ടോ അതൊ ഞ്ഞ് നവംബർ ലോ
ഉം നവംബറില ആക്കാന്ന് വിചാരിച്ചേ ഇപ്പ മഴക്കെല്ലേ
ആ അയിന്അവിടെ മഴണ്ടോ
ഇല്ല എന്നും വല്യ മഴൊന്നുംല്ല
ആഇവിടെ മ ഇന്ന് മയക്കാറ് മൂടി പിന്നത് രണ്ടിൻറ്റോണ്ട് വെയിലായി മഴൊന്നും പെയ്തില്ല
രാവിലെ ണ്ട് തോന്ന്ണ്
ഏ ഇവിടെ രാവിലെന്നും പെയ്തില്ല ഇന്ന് മഴ ല്ല ഇന്ന് വെയ്ല് പ്പംത് രണ്ടീസം വെയിലായോണ്ട്ഡ്രസ്സ് ഒക്കെ ഒണങ്ങാനായി
ഇവിടെ മഴയും ല്ല വെയിലും ല്ല അങ്ങനൊര് ഒരവസ്ഥ
ഏ മറ്റേ ഡ്രസ്സൊക്കെണ്ട് ഉണങ്ങിട്ടൂലേ നി ചെറിയൊരു നനവായോണ്ട് മടക്കിക്കാ കയൂല അങ്ങനെ മടക്കി െച്ചരു വേറെ രു വാസന രുല്ലോ
ത് വരും
ഉം പിന്നെ എത്ര സ്പ്രെ ചിട്ടും കാര്യല്ല ആണ്ട് പോവൂല പ്പ രണ്ടീസംവെയിലായോണ്ട്അതൊക്കെ ഒന്നങ്ങിഒണക്കിക്കാൻ കഴിഞ്ഞ്
കോട്ട നൊന്നും ശരിക്കാട്ട്ഉണങ്ങി കിട്ടൂല
ഏഹേ അയന് ചുരിദാർന് കോട്ടന് അയ്ന് ലൈനിങ്ങും കൂടി ഉണ്ടെങ്കി പറയണ്ടവേണ്ട് ഉണങ്ങന്നെല്ല
ക്കെ പിന്നെ ഈ ചെറിയ കുട്ടി ൾത് ണ്ടല്ലോ ഓൽദദ് വേറൊരു ക്ലോത്താണ് എല്ലാങ്ങട്ട് ഉണങ്ങി ശരിക്കാണ്ട് ഇതാവുല
പിന്നെ ഇത് ഒര് ഡ്രസ്സല്ല രണ്ട് മൂന്നാലണ്ണം ണ്ടാവും കുട്ടോൾത് ഓ ഒണങ്ങിയില്ലെങ്കി പിന്നെ ഇടാ ങ്ങട്ട്
പരിപാടിയേ ഇല്ല അഞ്ച് മിനിറ്റ് ട്ത്ത് ഇടും പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര ചൂടാ തോന്ന ഇപ്പ രാത്രിയാണെങ്കിലും പൊതുക്കെ അതൊന്നും ചെയ്യൂല ഫുള്ള് ഫാൻ ഇട്ടിട്ട് അട് കിടക്കും
അ ആ
ആ കാണുമ്പോ നമ്മക്കും ഒരു ഇടങ്ങേറാണ്
ആ പക്ഷേ ഓൽക്ക് അത് കൊഴപ്പംണ്ടാവൂല
ആ ഓരോ ജാതിയില് ഒരു ഒരു ചൂടേര്ക്കുംന്ന് പറയും
ആ ഇവടെ മോനുണ്ട് ന്നാലും കളിക്കാനൊക്കെ പോകുമ്പളേ നിർബന്ധിച്ചിടും റോഡ് മ കൂടെ ക്കെ ഇങ്ങനെ ഇറങ്ങി ക്കുമ്പോളെ അപ്പൊ ഏതെങ്കിലും ഒന്ന് കുപ്പായോ ടൗ സ് റൊ ഏതെങ്കി ഒന്ന്ടീ പ്പിച്ചു
വര് കളിക്കാനൊക്കെ വിടുമ്പോക്കെ ഇട്ടിട്ടാ വിടല് പക്ഷെ വരുമ്പോ അ ഒന്നും കാണൂല
ഒക്കെ കഴിച്ച്
ആഹ് അവിടെ എവിടെങ്കിലും അയിച്ചിട്ട് ആ ഓക്ക് വല്ലാതെ അയിന്റെ ഉള്ളില് നിക്കൂല വേഗം അയ്ച്ചിടും ഏ ഇട്ട് നടക്ക്ണ ന്നാ ലമ്മക്ക് ക്കാൽക്കാ നേരം ഓൽത തെ ണ്ടാവുള്ളൂ
ആആ അത് രണ്ടിൻറ്റു അഞ്ചിൻ റ്റു ഇട്ടങ്ങ്കഴിച്ച് പിന്നെ തിരുമ്പാതെ ഇട്ത്തക്കാ പറ്റൂലല്ലോ ങ്ങട്ട് ഓള് കളിക്കാപ്പൊ
ഇല്ലപ്പൊറങ്ങി
ഏ ഇപ്പൊ ഞ്ഞ് ഉറങ്ങിയാ രാത്രി ഉറങ്ങോ അവൻ
വാങ്കൊട് ക്കാ നേരം എണീച്ചു പോരും ഉറങ്ങലൊക്കെ ഇനി കണ ക്കാ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവും
ആ അത് ഞാൻ ചോയിച്ച്
അത് ഉച്ചക്ക് ചെലപ്പോ ഉറങ്ങൂല ഉറങ്ങാതെ അങ്ങനെ എന്തെങ്കിലും പണിയിലാവും
ആ അവര് അങ്ങനെ
പ്പൊ ഈ ഒരു ടൈം ആവുമ്പോൾ അട് ഒറങ്ങും ഒറക്കെ വന്നാ പിന്നെ പിടിച്ചക്കാൻ ഓൽക്ക് കയ്യൂലല്ലോ
ആ ഇവിടെ മോനുണ്ട് അങ്ങനെ ഉച്ചക്ക് ഉറങ്ങാതെ ഈ നേരത്തെ ഇന്നിട്ട് ബേ പോയി മുഖാണ്ട് മേലെകി റ്റ തീരെ രാത്രി ഉറക്കം ങ്ങൂല
ഏയ്‌ ഇവിടാ ഞാനിപ്പോ എന്റെ വീട്ടിലായത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പല്ല അവിടെ ആണെങ്കിൽ അവിടന്നും ചിലപ്പോ അങ്ങനെ തന്നെയാണ്
എന്നാൽ നമുക്ക് നേ അവിടുന്ന് നേരത്തെ ല്ലോ ഇവിടആവുമ്പോ പിന്നെ കൊറച്ചേരേം കൂടി കിടക്കാലോ എനിട്ട് രാത്രി ഇങ്ങട്ട് ഇങ്ങനെ ക കളിച്ചു തീർക്കേ
ആ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും ഉറക്കല്ലല്ലോ ചിലപ്പോ ഞാൻ ഇവിടെ കിടത്തും കിടത്തുമ്പോ അത് വേണം ഇത് വേണംന്ന് പറഞ്ഞ് കിടക്കാൻ സമ്മയിക്കൂല
ആ
എന്തെങ്കിലൊക്കെ പറഞ്ഞ് ആ നമ്മളെ നമ്മളെ കിടക്കാൻ സമ്മയക്കൂല്ല ഓളും കിടക്കൂല്ല
ആ
അല്ലെങ്കിൽ ചായ വേണം എനിക്ക് വെഷ് ക്കണ്ട്ന്ന് പറയും
നമ്മള് കെടന്ന് ഉറങ്ങരുത് ഓൽക്ക് ഉറങ്ങ ഓ ഓല് ഉറങ്ങിയില്ലെങ്കില് ഉ
ഓൽക്ക് ഉറക്കല്ല്യ
അ അല്ലാ അതു അങനെ
ഞ്ഞ് ഉസ്കോളൊ മദ്രസത്തിലൊക്കെ ചേർത്തിയാ പിന്നെ
ആ അപ്പൊന്ന്ന്ന്ന്ന് റെഡി ആവും
ആ അപമാനിച്ച ഇഞ്പ്പോ രാവിലെ നീച്ച് കിട്ടാനാ ക്കരാം പണി മദ്രസലക്കെ ചേർത്തി ചേർത്തിയാൽ
മോനെഇവടെ അംഗലവാടി പോവണ്ടോ
പോ ചെ പ്രവേശനോത്സവത്തിന് പോയിനി പിന്നെ ഞാൻ എൻന്റെ വീട്ടേക്ക് വന്നു പെരുന്നാൾ കഴിഞ്ഞാണ്ട് പിറ്റേന്നെനി അത് അപ്പോ പിന്നെ വരുമ്പോ പിന്നെ ഒരു പതിനഞ്ച് ദിവസം നിന്നില്ലെങ്കിൽ
ആഹ ആഹ ഹസ്ബൻറ് ഇവിടെ ഇല്ലേക്കും
ഇവിടുണ്ട് ഇന്നാലും കിട്ടും പിന്നെ ഈ വൈക്ക് വരൂല പിന്നെ ഒരു ഒന്നരാസം കഴിഞ്ഞിട്ടേ കി അ ആഴ്ച്ചയിലോ ഒരു പതിനഞ്ചു ദിവസം കടുുമ്പോള ഒന്നുമില്ല പിന്നെ പിന്നെ ഒരു മാസം ഒന്നരാസം കഴിഞ്ഞിട്ടേ പിന്നെ ഇങ്ങോട്ട് എത്തുള്ളൂ അപ്പൊക്ക നിക്കുമ്പോ കൊറച്ചെങ്ങാട്ട് നിക്കും മറ്റേ വെറുത് ഒരാഴ്ചക്കെ വന്നിട്ടൊന്നും ഇതാവില്ല
ആഹ്
മറ്റേ പറ്റുംപതിനഞ്ചു ദിവസം നിന്നാലും പിന്നെ പോരാണ് അങ്ങനെ ആവുമ്പോ കോയ പ്പല്ല അപ്പൊ പതിനഞ്ച് അയിന് രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ പോവണം
നമ്മൾ ഇവിടെ നിക്കുമ്പോ വേഗം ടൈമും പോവാ അവിടെ ആണെങ്കിലാവുമ്പോ ടൈം പോവൂല്ല
ആ ദിവസൊക്കെ എത്ര പെട്ടെന്നാ
ആഹ്
വന്ന് പിന്നെ പോവാനാവുമ്പോളാ എത്ര പെട്ടന്നാ ഇത്രദിവസയിന്നോ ഞാൻ കൊറേ എവിടെ വീട്ട് നിക്കുവാ
ആ അവിടെപ്പം ഹസ്ബന്റ് ഇല്ലാത്തോണ്ട് ഞാ അങ്ങനന്നെ പതിനഞ്ചോസം അയില്ലേറൊന്നും നിക്കൊന്നുമില്ല പിന്നെ എന്തെങ്കിലൊക്കെ പ്രത്യേച്ച് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ക്കുംന്നല്ലാതെ
ആ
ആദ്യൊക്കെ അങ്ങനെ തന്നെയ ഓരോ ഒരു മാസൊക്കെ കറക്റ്റയിട്ടൊക്കെ വരുള്ളൂ ഇനി അപ്പ പിന്നെ ആള ഇവിടെ ഇല്ലാത്തൊണ്ട് പതിനഞ്ചു ദിവസം ഇരുപത് ദിവസക്കെ ആവുമ്പോ ഞാങ്ങട് പോരും
ആ അആ
ന്നെ അപ്പളല്ലേ കഴിയ്യുള്ളൂ ഇനി പ്പ സ്കൂള് മദ്രാസ ഒക്കെ ആവുമ്പോ ക്കൊ
ആ ഞാനും അത് ന്ന ചേർത്തിയ പിന്നെ ഈ നി
ആ ആ
പിന്നെ ഹൈ സ്കൂള് മദ്രസ ഇല്ലാത്തന്നല്ലേ പറ്റുള്ളൂ
ആ നിങ്ങള് വീട് അധി അധിക ദൂര ഉണ്ടേക്കോ
ഇല്ല കൊറച്ചുള്ളൂ പക്ഷെ എന്നാലും ആ വരവില്ല
ആ
അതാണ് കു ഹസ്ബന്റ് രാവില
അല്ല ഒരു സ്ഥലത്തന്നെ ആക്കിയാ അങ്ങനെ പോകൻ പറ്റണ സ്ഥലല്ല്യാ രിക്കും
ന്റക്കെ പ്രൈവറ്റാ
ആ ആ
അവക്ക് അമ്മൾക്ക് ഗവർമെന്റ് പോണ
ആ അതെ
അപ്പൊ പിന്നെ കയ്യൂല ന്നായിക്കോട്ടെന്നാ
ആ ശരി എന്നാല്
അ ന്നാ ശെ